ഹലോ.
കേക്കാമോ?
ആഹ് കേൾക്ക്ണ്ട്.
എന്തൊക്കെണ്ട് വിശേഷം.
നല്ലതന്നെ
സുഖായിട്ടിരിക്കാണോ?
ആഹ്, സുഖാണ്, അവിടെങ്ങനെ?
ഇവിടെ കൊഴപ്പൊന്നുല്ല. ഉം, മഴയില്ല പക്ഷെ നല്ല കാറ്റും നല്ല കോളും.
ഉം രാവിലെ രാവിലെ ഇവിടെ നല്ല ഇടിം മഴേക്കേര്ന്ന്.
ആനോ?
ഉം, പക്ഷേ ഇപ്പൊ നല്ല വെയില്ണ്ട്.
ആഹ്, ഇന്നലേം മെനഞ്ഞാന്നു
ഇന്നലെം മിനിയാന്നക്കെ നല്ല വെയിലാ, മഴ പോയിന്നോർത്ത്. പക്ഷെ ഇന്നത്തെ രാവിലെ അഞ്ചുമണിക്കൊക്കെ നല്ല ഇടിം മഴയാ. ഉം ഷെ ഓഹ് ചായക്കെകഴിച്ച്.
ഇന്നെന്തായിര്ന്നു രാവിൽത്തേക്ക്?
ഇന്നുഴുന്ന് ദോശേം ഗ്രീൻ പീസ് കറിം.
ഓഹ് ഓഹ് കുട്ടികള്.
മൂന്നാൾണ്ട്, ഉം.
എന്തേ ക്ണു
ഒരാള് ചെർതെൽ കെ ജി പോണ്ട്, രണ്ടാമത്തോന്. ഒന്നാം ക്ലാസ്സിലാണ്, വല്യാള് എട്ടാം ക്ലാസ്സിലും.
ഓഹ് ഓഹ് ഓഹ്.
ഉം
ദോ ചോറൊക്കെ കൊടുത്ത് വിടണവായിര്ന്നോ?
ഇല്ല എൽ കെ ജിള്ളാൾക്ക് മതി, മറ്റേ രണ്ട് സ്കൂൾന്ന് കിട്ടും.
ഓഹ് ഓഹ്ഉം, ഇനിയെന്താ പരിപാ
ഇനിയന്താ വീട്ടിലെ വാക്കി പണികളൊക്കെ ഒതുക്കി. ഞിവര് വരുമ്പോക്കെന്തെങ്കിലൊക്കെണ്ടാക്കിയെച്ച്.
വൈയിട്ട് എപ് എല്ലാരും എപ്പം വരും വീട്ടിലിനി?
ഒരാള് മൂന്നരക്ക് വരും. ഒരാള് നാലരക്ക്, ഒരാൾക്ക് അഞ്ചേ കാലിന്
ഓ ഏറ്റൊം പൊടിയാണോ മൂന്നരക്ക് വരുന്നത്.
അതേ
വെറുതെ വി ഫ്രീയായിട്ടിരിക്കുമ്പ എന്തെയ്യും പാട്ട് കേക്കോ.
പാട്ടൊന്നുല്ല. ഫോണ് കൊറച്ചേരൊക്കെ ഫോണ് നോക്കും ഇൻസ്റ്റാ കൊറച്ചേരം ന്നെ അയ്നാത്രം ടൈമൊന്നും ഫ്രീണ്ടാവില്ല. പിന്നെ കൊറച്ച് ആ ന്യൂസ് ടി വിണ്ട്. ഇനി ഇവരെടുത്തുന്നത് കിട്ടൂല ഇവല്ണ്ടായാ കിട്ടൂല
ആണോ?.
ഉം ഓരുണ്ടായ ഓല് കാർട്ടൂണ്, ഒരാക്ക് സിനിമ, മറ്റൊരാള് രണ്ടാളും കാർട്ടൂണ്. നമ്മക്ക് തരൂല്ല. നമ്മള് മെയിനായിട്ട് ഫോണ്ന്നെ. ഫോണൊറക്കണോണ്ട് ന്യൂസൊക്കെ അയ്ലന്നെ അധികം.
സിനിമ കാണാൻ പോവൊ ഇഷ്ടാണോ? സിനിമയെ
ഇല്ലേ കാണാൻ പോവാറില്ല അതുവരെ പോയില്ല. ഇഷ്ടംന്നൊയ്ച്ചാല് ഞാന് ഇപ്പൊന്നും കണ്ടിട്ടില്ല പടുത്തൊന്നും ഒറ്റ സിനിമയും കണ്ടിട്ടില്ല.
ആണോ?
ഉം ഞാൻ അവസാനായിട്ട് കണ്ടിട്ടുണ്ടാവുക അനാർ കില്യാ തീരാജിന്റെ
അയ്യോ ഇത്രയും നാളായോ പോയിട്ട്.
ഓഹ് അവിടെന്ന് ഇങ്ങോട്ടൊന്നും കണ്ടിട്ടില്ല.
ആഹ് പിള്ളാരും പോവാറില്ല.
ഇന്നല്ല
അവര് പറയാറില്ലേ?
ഉം ഉം അത് അങ്ങനെ സിനിമനോട് അത്ര ക്രൈസ് ഒന്നുമില്ല ഓൾക്ക് പാർക്ക് എനിക്ക് എവിടെങ്കിലുമൊക്കെ ടൂറ് പോയാ മതി.
ഓഹ് ഓഹ് ട്രിപ്പ്ക്കെ പോവാറൊണ്ടോ?
ആഹ് ഉണ്ടൊണ്ട്.
ഈ വെക്കേഷന് പോയായിരുന്നോ?
ആഹ് ഈ വെക്കേഷന് രണ്ട് മൂന്ന് തവണ പോയി.
ആഹ് എവിടെയെക്കെ പോയി.
ഒന്ന് ഇവിടെ ഞങ്ങളിവിടെ അടുത്തൊരു പിന്നെ സ്ഥലം ഒണ്ട് ഒരു നല്ല പ്രകൃതി രമണീയമായാ ഒരു സ്ഥലം. പിന്നെ അയിന് അടുത്തൊരു പാർക്കും ഒണ്ട് അവിടെ പോയാൽ രാവിലെ തൊട്ട് ഏഹ് പത്തുമണി തൊട്ട് രാത്രി എട്ട് മണി വരെ ഫ്രീയ പാർക്ക് നൂറ് നൂറ് രൂപ കൊടുത്ത് കേറിയാല് അത്രയും ടൈം ഉപയോഗിക്കാം. ലിമിറ്റില്ല ടൈം ലിമിറ്റില്ല.
ഫുഡ് ഒക്കെ പിന്നെ അവിടെന്ന് തന്നെ കഴിക്കുവോ
ഒരുപാട് റൈയ്ഡ് ഒക്കെ ഒണ്ടോ പോലെ അവിടെത്തന്നെ അതിന്റെ ഉള്ളിൽ തന്നെ കേറിയാ പിന്നെ രാത്രി ഇറങ്ങിയാ മതി ആഹ് ഫുഡൊക്കെ പെറത്തുന്ന് കഴിക്കും.
ഓഹ് ഓഹ് ഓഹ് ഓഹ് എല്ലാരും കൂടി പോവുവോ?
ആഹ് എല്ലാരും കൂടി പോവും മൂന്നു പേരും ഞാനും ഹസ്ബന്റും ഒരുമിച്ചു പോവും
വണ്ടർലാ ഒക്കെ പോയിട്ടുണ്ടോ?
വണ്ടർലാ സ്കൂളിൽ നിന്ന് പോയിട്ടുണ്ട് ഇവരെ കുട്ടികളെ പോയിട്ടുണ്ട്.
ആണോ?
ഉം വീട്ടിലാരൊക്കെയാ ഉള്ളെ
വീട്ടില് ഹുസ്‌ബൻഡും ഞാനും മാത്രമേ ഉള്ളൂ
ഉം ഇപ്പൊ അടുത്ത കല്യാണം കഴിഞ്ഞിട്ടേള്ളൂ
ഇല്ല ഇല്ല ഞങ്ങളെ കല്യാണം കഴിഞ്ഞിട്ട് മൂന്ന് വർഷം ആകുന്നു
ഉം
അമ്മ ഒണ്ടായിരുന്നു പക്ഷെ അമ്മ മരിച്ചു
ആഹ് സ്വന്തം വീടാ
എന്റെ അല്ല ചേട്ടന്റെ
ഉം
ചേട്ടനും ഞങ്ങൾ രണ്ടു പേരും മാത്രമേ ഉള്ളൂ
ആഹ് ചേട്ടൻ എന്താ ചെയ്യണേ
ആഹ് ചേട്ടൻ പെറത്തായിരുന്നു ഇപ്പൊ നാട്ടിൽ
ആഹ്
ഇവിടെ ഞങ്ങക്ക് രണ്ടും സിനിമ പാട്ട്
ഉം ഉം
ഇത് രണ്ടും ഭയങ്കര
ആഹ്
എല്ലാ സൺഡേയും
വായന ഇല്ല
വായിക്കും ചേട്ടൻ
ഉം ഞാനൊക്കെ വാ കൊറച്ച് മുന്നേ വായിക്കേനി മനോരമ മംഗളം അതൊക്കെ ആഴ്ചയിൽ വരാൻ ഇങ്ങനെ കാത്തിരിക്കും ക്കല അത്‌ അതൊക്കെ കയ്യിൽ കിട്ടി കിട്ടിയാൽ അത് തീർന്നിട്ടേ പിന്നെ അടുത്ത പണി ഇടുക്കുള്ളൂ എല്ലാം ഒരുമിച്ച് വായിച്ചിട്ട് വായന ഇന്ക്ക് പണ്ടേ ഇഷ്ടാട്ടോ
അങ്ങനെ ഇരിക്കാറില്ല ഇത്രേം കാര്യങ്ങളൊക്കെ കഴിയുമ്പം തന്നെ ന്നോ ഒരു എവിടെയെങ്കിലും ഒന്ന് ഇരിക്കണംന്നൊരു മൈൻഡ് ആയിരിക്കും
ആഹ്
എന്നാലും വായിക്കും അത്യാവശ്യം ചേട്ടന് ചെറിയൊരു ലൈബ്രറി ഉണ്ട്
ആഹ്
കളക്ഷനുംണ്ട് ബുക്കിന്റെ
ആഹ് ആഹ്
നോവലുകള് ആ മറ്റ് കഥാസംഹാരങ്ങള് കൃതികള് കുറേ കാര്യങ്ങളും പിന്നെ ഇപ്പോഴത്തെ സ്റ്റോറികളൊക്കെ വരുന്നതൊക്കെ ട്രെൻന്റിഗ് അതൊക്കെ നോക്കി ബുക്കുകൾ വേടിച്ചു വെക്കും
ആഹ്
പിന്നെ അനോടൊക്കെ കുറച്ച് അറിവുണ്ട് അത് വായി ച്ചിട്ട് വന്നിങ്ങനെ പറയും ഇത് നല്ലയാണ് ആ ബുക്ക് നല്ലയാണ് വായിക്കി ഫോണിൽ നോക്കി എപ്പോഴും ഇരിക്കരുത് എന്നൊക്കെ പറഞ്ഞ്
ആഹ് ആഹ്
പാട്ട് കേക്കും നന്നായിട്ട്
ആഹ് പാടോ
പാടില്ല ചേട്ടൻ കൊറച്ച് പാടും
ആഹ്
കേക്കും ഏഹ് രണ്ടുപേർക്കും പാട്ട് നല്ല ഇഷ്ടമാണ് നമ്മൾ എവിടെ പോയാലും ഇപ്പൊ വണ്ടിയില് പുറത്തോട്ട് പോയാലും വണ്ടീലായാലും വീട്ടിലായാലും
ആഹ്
ഫുൾ ടൈം ഏതെങ്കിലും ഒരു പാട്ട് ഇങ്ങനെ പ്ലേ ചെയ്തോണ്ടേ ഇരി ചേട്ടൻ പിന്നെ വീട്ടിലുള്ളപ്പോ എല്ലാർക്കും ഇവിടെ അറിയാം ഉണ്ട്ന്ന് അങ്ങനെ പാട്ട് വെച്ചേക്കും
ആഹ് മൈൻഡ് ഫ്രീ ആവാൻ നല്ല കാര്യാണ് പാട്ട് ഇഷ്ടപ്പെട്ട പാ ട്ട് ഇങ്ങനെ കേട്ട്ന്ന അയിന് മൈഡ് ഫ്രീ ആയിരിക്കുമ്പളേ പാട്ട് കേക്കാവു
പിന്നെ അതിന്റെ കൂടെ നമ്മള് ഫേവററ്റ് ഫുഡും കൂടി നമ്മൾ കുക്ക് ചെയ്തും കൂടി കഴിക്ക്മ്പൊ കൊറ
ആഹ് നന്നായിട്ട് കുക്ക് ചെയ്യോ
ആഹ് ഞാൻ നന്നായിട്ട് കുക്ക് ചെയ്യും ചേട്ടൻ ഹെൽപ് ചെയ്യും
ആഹ് വെജോ നോൺ വെജ്ജോ
രണ്ടും വെക്കും
ആഹ്
ഭയങ്കര ആഹ് ബിരിയാണി ആ അങ്ങനെയുള്ള കാര്യ ങ്ങളൊന്നും ചെയ്യില ആഹ് നോർമല് എല്ലാം കുക്ക് ചെയ്യും ചൈനീസ് ഒക്കെ കുറച്ച് കൊക്കൊ കൂടുതൽ കുക്ക് ചെയ്യാൻ നോക്കും ഏട്ടനതൊക്കെ
റില്ലന്നർത്ഥം
പുറത്ത് പോയി കഴിക്കാറുണ്ട്ട്ടോ എന്തെങ്കിലും ആവശ്യത്തിന് നമുക്ക് പോണ്ടി വരുമല്ലോ അപ്പൊ പിന്നെ രാവിലെ എല്ലാം കൂടി വെച്ചിട്ട് ഇറങ്ങാൻ പാടാവുമ്പോ വെക്കണ്ടറ ന്ന് കഴിക്കാന്ന് പറയാ ഇപ്പം ബ്ലഡ് ടെസ്റ്റുകൾ വല്ലതൊക്കെ എടുക്ക രാവിലെ നമ്മള് പോകും.
ആഹ്
ഫുഡഒക്കെ കഴിക്കാതായിരിക്കുവല്ലോ പോകുന്നത് അങ്ങനെ പോകുമ്പോ പിന്നെ എന്തെങ്കിലും ഓഫീസ് വർക്കുകളുടെ കാര്യങ്ങൾക്ക് വല്ല അങ്ങനെ എന്തെങ്കിലു ഒക്കെ പോകുമ്പോ കഴിക്കും ഒരു നേരക്ക പിന്നെ നമ്മള് കണ്ടിന്യൂസ് കഴിക്കുമ്പോൾ നമുക്ക് പറ്റത്തില്ലല്ലോ.
ആഹ് ആഹ്
രണ്ടു പേർക്കും വല്ലപ്പോഴും പുറത്തിറങ്ങുമ്പോ നമ്മൾ രണ്ടുപേരുള്ള സമയം അല്ലേന്ന് വെച്ചിട്ട് ആഹ് സമയം എന്തായാലും പുറത്തുന്ന് തന്നെ കഴിക്കും.
ഉം
പിന്നെ തിരിച്ച് വീട്ടിൽ വന്നിട്ട് രാത്രിൽ ചെറിയ സിമ്പിൾ ആയിട്ട് കഞ്ഞിയോ അങ്ങനെ എന്തെങ്കിലും അങ്ങ് ആക്കും.
ആഹ് മന്തിയൊക്കെ ഇഷ്ട?
ആഹ് മന്തിയൊക്കെ ഇഷ്ടാണ് വെക്കോ കുക്ക് ചെയ്യോ നന്നായിട്ട്?
ഓഹ് ഞാൻ മന്തി ബിരിയാണിക്കെ ഉണ്ടാക്കും ഓഹ് ഓഹ് വിടെർക്ക് നിർബന്ധാ എന്തെങ്കിലുമൊക്കെ സ്പെഷ്യൽ ഇങ്ങനെ ഇടക്കിടക്ക്.
ആഹ്
ഞാനും ഹസ്ബൻഡ്ക്കെ പുറത്ത് പോയാല് ഏറ്റവും കൂടുതൽ വെജിറ്റേറിയൻ തിരയ ഉം ഈ നാടൻ ഫുഡ ഡ് കിട്ടുന്ന സ്ഥലം നാടൻ സദ്യ മാത്രം കിട്ടുന്ന സ്ഥലം അങ്ങനത്തെ അങ്ങനത്തെ അങ്ങനത്തെ ഫുഡുകളാണ് ഞങ്ങൾക്കിഷ്ടം.
ആഹ്
ഈ മന്തി ബിരിയാണി അങ്ങനെ റോസ്റ്റ് അങ്ങനെ ഐറ്റംസ് ഒന്നും കഴിക്കണ ആ അങ്ങനെ അങ്ങന്റെ കടകളിൽ കേറൂല ഉം
നമ്മള് രണ്ടുപേരെല്ലേ ഉള്ള അങ്ങനെ വല്യ ഇങ്ങനെയുള്ള സാധനങ്ങളൊന്നും വലിയ വെപ്പില്ല. നമ്മള് പുറത്തും മന്തി ബിരിയാണി നമ്മള് കഴിക്കുന്നില്ലല്ലോ.
ആഹ് അതെ അതെ
രണ്ട് മൂന്ന് മാസമൊക്കെ കൂടുമ്പോഴൊക്കെ ആയിരിക്കുമല്ലോ ആഹ് ഒരു ബിരിയാണിയോ ഒരു മന്തിയോ എല്ലാം ആഹ്
ആഹ് ആഹ്
വീട്ടിൽ നമ്മള് നോർമല ആയിട്ട് മീൻകറിയും ഏഹ് പച്ചക്കറിയും. അങ്ങനെ ചിക്കൻ കറിയോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ ആക്കത്തില്ലേള്ളൂ ചോറിന്റെ കൂടെ. എനിക്കും ചോ റ് ഇഷ്ട പനിയൊക്കെ ആയിട്ടിരിക്കുന്ന സമയത്ത് നല്ല നാടൻ കറി കൂട്ടി. ചോറ് കഴിക്കുമ്പോ കിട്ടന്നസുഖം എന്തായാലും ബിരിയാണി കഴിക്കുമ്പോ
ആഹ് കിട്ടൂല
ആഹ് നല്ല മീൻകറിയും പുളിശ്ശേരിയും തോ കൂട്ടി കഴിക്കുമ്പോ
ഉം ഉം
അമ്മയൊക്ക അങ്ങനെയുള്ള കടകൾ തപ്പി പോവ കേ
ആഹ് അതെ അതെ ഞങ്ങള് ആഹ് മസാല ദോശ അതേമാതിരി വെജിറ്റേറിയൻ ഐറ്റംസ് വെറൈറ്റി കിട്ടുന്ന ഷോപ്പുകളാണ് ഞങ്ങൾ അങ്ങനെതെരെയ
ആഹ് മസാലദോശയൊക്കെ ബ്രാഹ്മൺസിന്റെ കടയി
ആഹ് ബ്രാഹ്മിൺസിന്റെ കടൊക്കെ കയറണം അതാണ്. പക്ക എന്താ അതിന്റെ ടേസ്റ്റ് അറിയോ.
മസാലദോശയൊക്കെ ഇഷ്ടവാണോ
ഓ ആഹ് നല്ല ഇഷ്ടവാ ഞാന് ഇവരൊക്കെ വയറ്റിലുണ്ടാകണ സമയത്ത് ഏറ്റവും കൂടുതൽ കഴിച്ചിട്ടുണ്ടാവ ഇഷ്ടപ്പെട്ട് അങ്ങനല്ല എന്താ കൊതീന്ന് ചോയ്ക്കുമ്പോ അങ്ങനെ കഴിക്കാനിഷ്ടം മസാലദോശ
ഓ ഓ ഓ ഓ ആ എല്ലാ കുക്കിംഗും കഴിഞ്ഞല്ലേ
ഓ
ശരിയടാ എങ്കിൽ വിളിക്കാവേ
ആഹ് ആഹ്